ഹലോ കേക്കാവ്വോ
ആഹ് കേക്കാം കേക്കാം എന്തോ എടുക്കയാ സുഖവാണോ
ആഹ് സുഖമാണ് സുഖമാണ്
ആഹ് ഇന്ന് ക്ലാസ് പഠിക്കാൻ പഠിക്കുന്ന കുട്ടിയാണോ
ആഹ് അല്ല
ആന്നോ വീട്ടിൽ വ വീട്ടിലിരിക്യാണോ
അല്ല ജോലിയ്ക്ക് പോണ കുട്ടിയാണ്
എന്ത് ജോലിയാ
ഞാൻ എല്ലാ ജോലിക്കും പോകാറുണ്ട്
ആഹ് ആഹ് പിന്നെ
പാർടൈമായിട്ട് ഇഷ്ടംപോലെ ജോലിക്ക് പോകാറുണ്ട്
ആഹ് ആഹ് പിന്നെ ഉം മഴയുണ്ടോ
മഴ ഇല്ല ഇന്ന് മാനം തെളിങ്ങി നിക്കുന്നുണ്ട്
ആന്നോ നല്ല വെയിലുണ്ടോ
നല്ല വെയിലില്ല പക്ഷെ മഴയു നല്ല രസമുണ്ട് കാണാൻ
അതെ അതെ ആഹ് ആഹ് ആഹ് ഞങ്ങളുടെ ഇവിടെ മ ങ്ങിയ അന്തരീക്ഷം മഴയുണ്ടെ എടക്കെടക്ക്
ഉം
പിന്നെ
ഇവിടെ മഴ ഇല്ലാന്നലെ ഉണ്ടോ ണ്ടായിരുന്നു ഇന്നില്ല
ആഹ് ആഹ് ആഹ്
ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്നില്ല നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നാളെ കാണും
ആഹ് ഓഹ് അതെയോ ഉം പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വീട്ടില് ആരൊക്കെയുണ്ട്?
വീട്ടിൽ എല്ലാവരുമുണ്ട് ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ?
ഭക്ഷണം കഴിച്ചു
ആഹ് എന്തൊക്കെയൊണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ കൂടെ എന്തൊക്കെയാരുന്നു ഇന്ന് ഉച്ചയ്ക്ക്‌ കഴിച്ചത്
ചോറ്
ആഹ് ആഹ്
മീൻ കറി
ആഹ്
ഉം മെഴുക്ക് വരട്ടി
ആഹ്
അതൊക്കെ കഴിച്ചു
ആണോ ഉം ഉം ഉം
അവിടെന്തായിരുന്നു ഭക്ഷണം
ഇവിടെയും ചോറും കറികളും ഒക്കെ ആയിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഒണ്ടാക്കിയില്ല ഉം പിന്നെ
രാവിലെ
രാവിലെ ദോശ ആഹ് അപ്പവും ഒണ്ടാക്കി അപ്പവും ഗ്രീൻപീസ് കറീം
മീൻ എന്തുവായിരുന്നു? ഉറുമ്പിന്റെ ശല്യവാ ഉറുമ്പിന്റെ ശല്യവെ ഒള്ളു തണുപ്പായെപ്പിന്നെ ഉറുമ്പിന്റെ ബഹളവാ എല്ലടോ ഉറുമ്പാ പിന്നെ അല്ല അല്ലാ സ് സ്റ്റാൻഡി കെടക്കുന്ന തുണി എടുത്താ ഉറുമ്പിന്റെ ശല്യവാ ഉറുമ്പ് കടിക്കുമ്പഴാ നമ്മൾ അറിയുന്നെ ഉറുമ്പൊണ്ടെന്ന്
ഇവിടെന്നെ ഉറുമ്പ് കടിക്കുന്നുണ്ട്
ഉറുമ്പിന്റെ ചോക്ക് ഒണ്ടായിരുന്നേ ആഹ് ചോ എടുത്ത് വെച്ച് വരച്ച കൊണ്ട് കൊറച്ച് ശല്യം കൊറവുണ്ടായിരുന്നു
ഇവിടെ എന്നെ ഇപ്പോൾ ഉറുമ്പ് കടിക്കുന്നുണ്ട്
ഉം പിന്നെ ഉറുമ്പ് കടിക്കുന്നിടത്തുന്ന് മാറിയിരിക്കൂ കുട്ടി
ഇന്നാലും വേണ്ട ഉറുമ്പിന് വെഷമമാകും ഉറുമ്പെന്റെ ചെരിപ്പ് പ്പിലാണിരിക്കുന്നത്
ഓഹ് ചെരുപ്പീന്നാ ഉറുമ്പിനെയൊക്കെ പറക്കിക്കളാ ഉം ഉം
എന്റെ ചെരുപ്പ് നനഞ്ഞിരിക്കുന്നു
ആഹ് ആഹ് വെയിലത്ത് വെച്ചൊണക്ക് വെയിലൊണ്ടന്നല്ലേ പറഞ്ഞെ
വെയില് ഉം ഒണ്ട് ഇപ്പോൾ മഴക്കോളും വരുന്നുണ്ട് അതുകൊണ്ട് വെളിയിലെടുത്ത് വെക്കാനൻ ഒരു
വച്ചാൽ ചെലപ്പോ നനയാൻ സാധ്യതയുണ്ട് ആഹ് ഉം ഉം പിന്നെ പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ
ഏഹ് എന്തൊക്കെ
പറയാനില്ലേ ഒന്നും പറയാനില്ലേ?
വീട്ടിൽ ഏതൊക്കെ മരങ്ങളുണ്ട്?
വീട്ടില് പ്ലാവുണ്ട്, മാവുണ്ട് തെങ്ങിന്റെ തൈുണ്ട്, വാഴയുണ്ട്
ഉം
പിന്നത്തെ പുളി മരം ഉണ്ട് പിന്നെ ആഞ്ഞലി മരംഉണ്ട്
വിക്കാറുണ്ട്
ഇതില് ഒരു രണ്ട് പ്ലാവ് കായ്ക്കാറുണ്ട്. ഒരു മാവും കായ്ക്കാറുണ്ട് പിന്നെ തെങ്ങ് തയ്യാ പിന്നെ വാഴ നട്ടതേ ഉള്ളൂ അങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉള്ളൂ. വലിയ വലിയ
പുളി കായ്ക്കാറുണ്ടോ?
പുളി കായ്ക്കുന്ന പുളി അങ്ങോട്ട് പൂ വിടുന്ന സമയത്തുണ്ടല്ലോ മഴങ്ങ് പെയ്യും
ഉം
മഴ പെയ്യ്മ്പോ ആ പൂ മൊത്തംല്ല പാ പിരിച്ച പോലെ താഴപോവും പിന്നെന്താ ചെയ്യാനാ പിന്നെ ആത് അതെല്ല ഇപ്പൊ മൂന്നാല് വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയ പുളിക്ക് പുളി നിറ ച്ചു പൂക്കും നിറച്ചു പൂത്തിട്ട് ആ മഴയത്ത് താഴെപ്പോവും പൂവല്ലാം പിന്നെങ്ങനെ കഴിക്കും. അതുപോലെയാ ഒരു മാവും പൂത്ത് നിറ ച്ച് പൂ പിടിക്കും ഇറുങ്ങൽ പോലെ പൂ പിടിക്കും മഴ പെയ്യും അതിന്റെപ്പൂവ് മൊത്തം പൊഴിഞ്ഞോവും കാഴ്ക്കത്തില്ല.
ഉം
പിന്നെ വീട്ടിൽ ഏതൊക്കെ പൂവുണ്ട്?
വീട്ടില് പൂവന്ന് പറയുന്നത് റോസ ഉണ്ട് പി പിച്ചി ഉണ്ട് പിച്ചകം പിച്ചകം ഉണ്ട് ചെണ്ട്റോസ ഉണ്ട് പിന്നെ കളറലയുണ്ട് പിന്നെ കടലാസ് റോസ ഉണ്ട്. ഇല്ല ബോഗൻ വില്ല അതുണ്ട് പിന്നെ പിന്നെ ന്ത്‌ നക്ഷത്ര റോസ അതുണ്ട്. അത്രയൊക്കെ ഉള്ളു വല്യ വല്യ ചെടികളൊന്നും ഒത്തിരി ചെടികളൊന്നും
ബെഗയിൻവിള്ള ഏതൊക്കെ കളറുണ്ട്?
അതൊരു ഓറഞ്ച് കളറേ ഒള്ളു അല്ലാതെ ഒത്തിരി കളറൊന്നുല്ല.
ഒരു പിങ്കും വെള്ളയും ഒക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടു
ആഹ്, പിങ്കും വെള്ളയും ആഹ് ഇപ്പൊ മഴ സമയ എവിടെങ്കിലും പോയി ഒപ്പിച്ചുകൊണ്ട് വരണം കമ്പ്.
വീട്ടിൽ മതിലുണ്ടോ?
മതില് വല്യ മതിലൊന്നും ഇല്ല. ചെറിയ മതിലുണ്ട് ആ ഒരു സൈഡി മതിലുണ്ട്. ബാക്കിള്ളടത്ത് ഈ പാറയടുക്കി കെട്ടിയേക്കുവ സൈഡ് വാള് കെട്ടിട്ടെള്ളൂ മതില്
വലിയ മതിലിന്റെ സൈഡില് വെച്ച് പിടിപ്പിക്കണം കേട്ടോ
ഓ മതില് കെട്ടണം അന്നേരം ഫ്രണ്ട് മതില് കെട്ടിട്ട് അവടെ വെച്ച് പിടി നല്ലത്
അത് സൈഡില് മതിലിന്റെ അവിടെ വെച്ചേക്കി തിപ്പിച്ചെന്ന പറഞ്ഞ കുഴപ്പമൊന്നും പറ്റാനില്ലല്ലോ അന്നേരം വേറെ ചെടി തപ്പി പോകണ്ടല്ലോ
ഓഹോ മറ്റുള്ളവരുടെ അയ്യങ്ങളിലോട്ട് പോത്തില്ലേ
അയ്യോ ഇങ്ങളിനി പോകുമ്പോ കൊറച്ച് വെട്ടി വിട്ടാൽ മതി
ഉം
അത് അങ്ങനെ പോകില്ലല്ലോ
ആണോ
പൂവല്ലെ
പൂവാ പിന്നെന്തൊക്കെയാ പിന്നെ വേറെന്താ
പിന്നെ വീടിനടുത്ത് കുളങ്ങളുണ്ടോ വീടിനടുത്ത് കുളങ്ങളൊ കിൽ
വീടിനടുത്ത് കുളങ്ങളില്ല കുറച്ചങ്ങോട്ടു ഒരു കിലോമീറ്റർ പോന്നടുത്ത് കുളവുണ്ട് പിന്നെ പാടവൊക്കെയ ഇവിടെ കടു കടുവിങ്ക കുളവെന്നൊക്കെ പറയും.
ഉം
ഉം അല്ലാതെ അട്ത്ത് കുളമൊന്നില്ലംഉം വയല് വെട്ടില്ല ഉത്തർപ്രദേശിൽ അതൊന്നും വയല് ഉം വയലില്ല
വയലില്ല
ഉം വയല് ഉം പിന്നെ ദൂരോട്ട് പോ ആഹ് കൊളവുള്ള ഭാഗത്തെ ഉള്ളു അല്ലാതെ ഇവടെ അടുത്തെങ്ങും വയലില്ല പിന്നെ മെയിൻ റോഡിന്റട്
ആഹ് മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരണം
ആഹ് ആഹ് ആഹ് പിന്നെ
വീട്ടിൽ ആഹ് എപ്പോഴും എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്
വീട്ടില് എപ്പഴും എന്താ ഭക്ഷണം സാധാരണ കഴിക്ക്ന്നേ ചോറ് കഴിക്കും അപ്പോണ്ട ണ്ടാക്കും ദോശയുണ്ടാക്കും ഇഡ്ഡലി ഉണ്ടാക്കും പുട്ടുണ്ടാക്കും പിന്നെ വൈകിട്ട് എന്തെങ്കിലു അത്പോലെ എന്തെലും ചപ്പാത്തി അങ്ങനൊക്ക ഒള്ളത് വീട്ട്ലെ സാധാ ഭക്ഷണം പ്പങ്ങളൊക്കേണ്
ആഹ്
പിന്നെ അല്ലാതെ ഏഹ് പ്രത്യേകിച്ച് നമ്മളെന്താ കഴിക്കിന്നേ വീട്ടില്ണ്ടാക്കുന്ന ഫുഡ്ഡ്കളെല്ലാം ഉണ്ടാക്കും പിന്ന ന്തുവാ പിന്നെന്തുവാ മേ
ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടൊ
ട്രെയിനില് ഒരുപാട് യാത്രൊന്നും ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യൊക്കെ യാത്രയ്തിട്ടൊള്ളു ഈ ലോക്കൽ കമ്പാർട്ട്മെന്റ്ൽ കേറിയാൽ തന്നെ അയിന്റെ എനിക്കിഷ്ടമല്ല മൂത്രത്തിന്റെ വാടേ ആസ്മെല്ല് അത് സഹിക്കാ പറ്റത്തില്ല അല്ലാത്തെ അല്ലാത്ത കമ്പാർട്ട്മെന്റ് ദൂരയാത്രെന്നും പോയിട്ടില്ല അത്യാവശത്തിന് ഒന്ന് രണ്ട് വട്ടം കേറി അതേ ഉള്ളു
കടല് കണ്ടിട്ടുണ്ടൊ
കടല് എവിടാ ഒര് പ്രാവ് ആഹ് കടല് പിന്നേ എപ്പഴും മിക്കപ്പഴും കടല് എപ്പഴും മിക്കപ്പൊഴുന്നല്ല എടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ പോയിട്ടുണ്ട്. ബീച്ച്ല് ഒന്ന് രണ്ട് തവണ പോയി കടല് കണ്ടിട്ടുണ്ട് കട പ്പൊറത്ത് പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ വേറെങ്ങും പോയിട്ടില്ല
ത്ര പോയിട്ടുണ്ടൊ
ഒത്തിരി സ്ഥലങ്ങൾലൊന്നും യാത്ര പോയ്ട്ടില്ല യാത്ര പോവ് ന്നെ അടുത്ത പ്രദേശങ്ങൾലൊക്കെ യാത്രക്ക് പോയിട്ടുള്ളു അട്ത്ത പ്രദേശങ്ങൾലൊക്കെ പോവല്
ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടെന്താണ്
ജീവിതത് ജീവിതം ഇത്രയൊക്കെ ഉള്ളു അല്ലാതെ സുഖവുണ്ടെങ്കി ദുഖ ക്കോണ്ട് ദുക്കോണ്ട് സുഖോണ്ട് അപ്പോ പത്ത് ഓക്കേ